ആഹ് എന്തൊക്കെയണ്ട് വിശേഷം.
നല്ല വിശേഷം
ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചായന്റെക്കെ പണി കഴിഞ്ഞു
ഉ മക്കളൊക്കെ എല്ലാരും പോയി പണികളൊക്കെ ഒരുങ്ങി ഫ്രീയായി
ഫ്രീ ഫ്രീ ആയിക്കുണു ഇപ്പോ മക്കളൊക്കെ പോയി കോക്കമ സ്ക്കുൾക്ക് പോയി എട്ടാ മാസ ആഹ്
ഇന്നെന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നുല്ല സാധാ ചോറന്നെ
ഉം ചോറാണ്ല്ലേ ചോറ്ക്കെന്താ കറി കറികളൊക്കെ വെക്കാറന്താ
വെക്കറൊക്കെണ്ട്
പച്ചക്കറികളാണോ അതോ മീന് എർ ച്ചി അങ്ങനെയൊക്കെയാണോ സാധാരണ എന്താണ്
ചെല ദിവസം മീൻണ്ടാവും ചെല ദിവസം മീനുണ്ടാവുല്ല പച്ചക്കറി പയർ ഉപ്പേരി അങ്ങനെ
അവിടെ വരുമ്പോം വാങ്ങാറാണോ അതോ കടയില് പോയിട്ട് പോയിട്ട് വാങ്ങാലാണോ മാർക്കറ്റില്
ആഹ് അത് ഞങ്ങളപ്പ കടേയില് കടേലിന്റെ ഔട്ന്ന് പോരുമ്പോ വാങ്ങലാണ്
ആണ്ല്ലേ ഐലൊക്കെ മീന്ങ്ങനെ വീട്ടിലൂടെ കൊണ്ടുവരൂല്ലേ വണ്ടിക്കാര്
ആഹ് ഈ ഭാഗത്ത്ക്കങ്ങനെ വരേല്ല
ഇല്ലേ ഞങ്ങളൊക്കങ്ങനെ ഞങ്ങൾക്കൊക്കെ വടെ ഇഷ്ട്ടം പോലെ ആൾക്കാര് വെരും അഞ്ചാറാ ൾക്കാരങ്ങനെ വണ്ടിയില് ഗുഡസിലായ്ട്ടും സ്കൂട്ടറിലായ്ട്ടും ഒക്കെ വര്നോല്ണ്ട് മുറ്റത്ത്ട് വെരും ഞമ്മള് വേണ്ടാന്ന് പർഞ്ഞാലും വെരും. എത്ര പർഞ്ഞാലും വെരും. അങ്ങനെ വാത്ക്കക്ക് വന്നോലാവുമ്പപ്പ ഞമ്മള് എങ്ങനേ വാങ്ങാതക്ക് ച്ച്ട്ട് ചെൽ പ്പം വാങ്ങും ചെൽപ്പോന്നമ്മള് വേണ്ട ഇന്നൽത്തെണ്ട് ന്നൊക്കെ പർഞ്ഞ് ണ്ടാവും ചെയ്യും അപ്പ അങ്ങനെ വേണ്ടാന്ന് പറയും പച്ചക്കറികളൊ ക്കെ വാങ്ങലാണോ അതോ വീട്ട്ല് അട്ക്കള തോട്ടണ്ടോ?
ആഹ് പച്ചക്കറികളൊക്കെ വാങ്ങലെന്നേണ് അട്ക്കളത്തോട്ടം ന്നൂല്ല പറമ്പില് ഇങ്ങനെ എന്താ പച്ചക്കറികളൊക്കെണ്ടാക്കും
കൃഷ്യാളൊക്കെ ണ്ടാക്കല്ണ്ട് എന്തൊക്കേ ണ്ടാക്ക്യേ
വാഴണ്ട് തെങ്ങ് തെങ്ങ് ണ്ട് തെങ്ങിനൊക്കെ വളം കൊണ്ടോയി ഇടൊക്കെ ചെയ്യും
ആഹ് ആഹ് പച്ചക്കറികളായിട്ടില്ലല്ലേ മത്തനോ കുമ്പളങ്ങേ വെണ്ടയ്ക്ക
ഇല്ല മത്തൻണ്ടയ്ഞ്ഞു
കായ്ണ്ടയ്നോ
ക്കലാണ് പൊർത്ത്ക്ക് അവടെ മത്തന്ഷ്ട്ടല്ല
ആണോ മത്തന്റെ എല കറി വെക്കാലോ
ആഹ് അതൊന്നും ഇന്റെ അമ്മോശാക്കാക്ക് ഇഷ്ട്ടല്ലാത്തോണ്ട് ണ്ടാക്കലില്ല അതൊന്നും
ഏഹ്
ഞങ്ങക്കിഷ്ട്ടാണ് പക്ഷേ ഐനിഷ്ട്ടല്ല അപ്പ ണ്ടാകൂല
ആഹ് ന്നാലും ങ്ങക്ക് മത്തന്റെല വെക്ക്ണ സമയത്ത് ഐന് വേറെന്തെങ്കിലും ഒരു കറി വെച്ച് കൊട്ത്താ പോരെ ചെറിയ എന്തേലും താളി പ്പൊക്കെ പറ്റൂലെ ഞങ്ങക്കൊക്കെ മത്ത മത്തൻ കായ് നക്കാളേറെ ഷ്ട്ടം എലേ ഞങ്ങള് എല കയ്ക്കാനായ്ട്ട് മത്തം കുയ്ച്ച്ടലാ
ആഹ് ആഹ്
കഴിഞ്ഞ പ്രാവശക്കെ നല്ലണ്ണം പടർന്ന് തൊടു മൊത്തത്തിൽ എല്ലാർക്കും എല കൊട്ക്കലായിര്ന്നു മത്തന്റെല പയറ് പയറ്ന്റെല ഇതൊക്കെ നല്ല ഇഷ്ട്ടാ ഇതൊന്നും നമ്മക്കങ്ങനെ കടേന്ന് വാങ്ങിക്കാൻ കിട്ടൂലല്ലോ
അല്ലേയ് നല്ല ടേസ്റ്റ്ണ്ടാവും ന്നേരങ്ങത്തില് ച്ചാല് പിന്നെ ഉപ്പേരിണ്ടാക്കിയാ രസണ്ടാവും
ആഹ് ഉപ്പേരിണ്ടാക്കിയ മത്തന്റെല ഉപ്പേരിണ്ടാക്യാലും ടെസ്റ്റാ അതേമാതിരി ചെറിയ ചേമ്പ്ണ്ടല്ലോ കൊഴ്‌പ്പ്ള്ളെ അതും കൂട്ടി തേങ്ങക്കെ അരച്ച്ട്ട് വെച്ചാ മത്തന്റെ ഒര് കൂട്ടാനാക്കി വെച്ചാ ഭയങ്കര ടേസ്സാ നാടൻ ചേമ്പാവണട്ടോ നമ്മളെ പറ മ്പ്ന്ന് കളച്ചെട്ത്ത ചേമ്പ് ഇപ്പാ ഈ വാങ്ങണ ചേമ്പ് അത്ര ഒരു കൊഴുപ്പും ഒരു ടേസ്റ്റോന്നും ഇല്ലല്ലോ
ഇൻക്ക് നാടൻ ചേമ്പ്ണ്ട്, ചേനണ്ട് ഒക്കെണ്ടാക്കും ചേന ഇഷ്ട്ടല്ലാത്തതൊക്കെ പൊർത്ത്ക്കൊട്ക്കും ഐന് ഇഷ്ട്ടള്ളതൊക്കേണങ്കി ഞങ്ങളങ്ങട്ട് കൂട്ടാം വെക്കും
ആണ്ലേ നല്ലതാണ് അങ്ങനെ കഴിക്ക്ണത് പക്ഷെ ഇവടെക്കെ ഞങ്ങളൊക്കെ അങ്ങനെ അതേമാതിരി ചേന, ചേമ്പ് അങ്ങനെല്ലാ സാനങ്ങളും കാവ് ത്ത് ഒക്കെ ണ്ടാക്ക്ന്ന ആൾക്കാരേന് പക്ഷെ ഇപ്പന്താച്ചാല് പന്നികള് വന്ന്ട്ടേ ഭയങ്കര പന്നിന്റെ ശ്
വടീ പന്ന്യേളെയ് പന്ന്യേള് ത്കൂട്യെക്കെ രാത്രയാലേ വരുള്ളൂ പകലങ്ങനെ കാണൂലോലെ
ആഹ് പകല് വെരൂല രാത്രി ചെറിയ കാവ്ത്തും ചേമ്പ്ത്തൊക്കെ ചെറീയ മൊ ളച്ച് വന്ന മഴ പെയ്ത എല്ലം മൊളക്കോലോ ആ മൊളച്ചതൊക്കെ ഓല് കളച്ച്ട്ട് പിന്നെ അക്ക കൈഞ്ഞോക്ക്മ്പോ വാഴ വാഴ മുഴിവന്ന് ഞങ്ങളിങ്ങനെ എന്നും തൊടുകൂടെ രാവിലെ നടന്നോക്കുന്ന് എന്താ കേട് ത്തിയെ നോക്കാൻ വേണ്ടീട്ട് ഇപ്പന്ന് പോയി വോക്കുമ്പോ കൊറെ വായകള്ന്നും പിച്ച് പറിച്ചിട്ട്ച്ചേ പിച്ച് പറിച്ചിട്ട് അതിന്റെ
അത് തരക്കടില്ല കുഴപ്പല്ല ഗേറ്റ്ണ്ടെങ്കിലേ പന്നിയർക്ക് ഒന്നുങ്ങനെ ഉള്ളൂ
ആഹ് ഗേറ്റും വലിയ മതിലും വേണം ഞങ്ങൾക്കൊന്നും മതിലുണ്ട് ചെറിയ മതിലാണ് ഗേറ്റ് ഉണ്ട് ചെറിയ മതിലൊന്നും കാര്യില്ല
ആഹ്
അതൊക്കെടുത്ത് ചാടും ചുറ്റുമതില് ചെറുതാണങ്കില് തൊടുനൊന്നായിട്ട് ചുറ്റുമതില് കെട്ടാനൊന്നുംപ്പോ കഴിയുന്നൊരു കാര്യല്ലല്ലോ
ഉള്ള ഒരു ഏരിയ ഒന്നായിട്ട് മൊത്ത അങ്ങനൊരു പറ
അപ്പങ്ങോട്ടുംങ്ങോട്ടും ഇത് ഇണ്ടാവുലേ
ആഹ് ഒരു ഒഴിഞ്ഞൊരു ഒരു അങ്ങനെ നിരന്ന സ്ഥലങ്ങളാണ് അപ്പറത്തുപ്പുറത്തൊക്കെ വീടുകളുണ്ട് അപ്പോ അങ്ങനെയാണ്ട് മതിലിട്ട് കെട്ടാനും പറ്റൂല കയ്യുല്ല അത്രയും ഉയരത്തിലുന്നേ ഒരു വിധം ഉയരണ്ടായാലും പന്നീകള് ചാടി കയറണ്ട് ഞ്ഞങ്ങളെ ഓപ്പോസിറ്റ് വീട്ടില് നല്ല അത്യാവശ്യം ഒരു റോട്ട് ട്ട്ന്ന്ങ്ങട്ട് അത്യാവശ്യം ലെവല് ഹൈറ്റുള്ള ഒരു മതിലാണ് ഒരു വഴി ഇത് ഇല്ലാത്തണ്ട് ഗേറ്റ്ക്കാത്ത പക്ഷെ അയ്ല് കൂടെ കടന്നിട്ട് ബാക്കി എല്ലാ ഭാഗവും ക്ലോസാ എന്നിട്ട് അതിലെ കേറിട്ട് ഓരതും തെങ്ങൊക്കെ നല്ലതാ നമ്മള് ആളെ വിളിക്കൊന്നും വേണ്ട തടം തുറ ക്കാന് ഫുളള് ചിക്കി മാന്തി ആകെ പിച്ചിപറിച്ചിട്ടിട്ടുണ്ടാവും ഉം പന്നി രാത്രിയിലാണ് രാത്രി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നേരത്തെൊക്കെ നീച്ചട നീച്ചാല് മുറ്റത്ത് കൂടെ അങ്ങനെ ചിലി കൂടെ നടക്കണം ഒരു ദിവസം അങ്ങനെ നടക്കണം സൗണ്ട് കെട്ടിട്ട് ആരപ്പ ഇത്ര തോനെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോ ടോർച്ച് അടിച്ച് നോക്കുമ്പോം. പന്നി മക്കളും. ഏഴ് പന്നികള ഇങ്ങനെ വരിവരിയായി ഞങ്ങളൾ ലൈറ്റ് ഇട്ടിട്ടാപത്തിന് ഓടി രക്ഷപ്പെട്ട് കറുത്ത പന്നികള് നമുക്ക് അങ്ങനെയണ്ട് ആരും മക്കളോട് പറഞ്ഞ പറഞ്ഞപ്പോ ഓല്ക് ഭയങ്കര സങ്കടം. പന്നി നെ കണ്ടില്ലോന്ന് വന്നിട്ട് അപ്പോ അങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങോട്ട് ആക്രമിക്കണ അവര് എന്ത്‌ ഉണ്ടാക്കിയാലും പക്ഷേ ഈ മത്തനും ചരങ്ങ കുമ്പളങ്ങ കക്കേരിക്ക വെണ്ടയ്ക്കാ ഇ ട്ടിട്ട് അത് ആ മാന്തൻ വന്നിട്ടില്ല. അതൊരു കഴിക്കാത്ത സാധനങ്ങളായിരിക്കാം.
ഞങ്ങളും. കൃഷിചെയ്യുന്നു ണ്ട്. ഞ്ഞങ്ങൾ ആടു കളെ കൃഷിചെയ്യുന്നുണ്ട്. അവിടെ ആടു കൾ ഒരുപാടു ആ ടുകളെ കിട്ടും. ഉം.
ല്ലേ ആടിനെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോയി തീറ്റിച്ചോ?
ഏ.
ഇങ്ങനെ പൊറത്ത് കൊണ്ടു പോയി തീറ്റിച്ചോഎല്ലാത്തിനും കഴിച്ചു വിട്ടിട്ട്
കൊണ്ടോല പോറത്തിൽ ആയിച്ചയിൽ ഒരിസമൊക്കെ കൊണ്ടോയിട്ട് ഒന്ന് ഇങ്ങട്ടു കൊണ്ടരും അതെന്നെ. അധികേറും കൂട്ടിലാണ്.
ഏ, കൂട്ടിലാണല്ലേ ഫാാം ആയിട്ട് അങ്ങനെയാണോ.
ഫാമ യിട്ടല്ല വീട്ടിൽന്നെ കൊറച്ച് വിട്ടിട്ട് കൂടൊക്കെ ഉണ്ടാക്കിട്ട് വലിയ കൂടൊക്കെ ഉണ്ടാക്കിട്ട് അയിൽ അതെ
ആണല്ലേ. കറവുള്ള പാലുള്ളത് ഒക്കെ ഉണ്ടോ?
ആ.
പോറത്തെക്ക് പാലൊക്കെ കൊടുക്കുവോ.
ഏയ്, പുറത്ത്ക്ക് കൊടുക്കൂല. ഞങ്ങളെ അവി ടുത്തെ കുട്ടികൾ ക്ക് കൊടുക്കും. നാത്തൂന്റെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോ എന്റെ കുട്ടികൾക്ക് പാൽ ഒന്നും ഇഷ്ടല്ല ഒൽ കുടിക്കൂല.
ആ, ആ, ഇനി ഈ ആടിന്റെ പാലിന് ഒരുമാതിരി സ്മെല്ല് ഉണ്ടാവുമല്ലോ.
ആ, അതാ ആടി ന്റെ മണം ഇണ്ടാവേ
ആ, ആടി ന്റെ മണം ഉണ്ടാവും. പിന്നെ ആ കു കുട്ടികളെ പുടിച്ചവെക്കും. കുട്ടിആളെയേ നമ്മൾ എടുക്കാ ഒലെ ഉമ്മവെക്ക. നമ്മുക്ക് ആടുകളെ ഒര് - - മണം കിട്ടും.
ആഹ
ഭയങ്കര ഒരു ഇടങ്ങാറൊടിച്ചൊരുമണണ് ല്ലോ അത്.
ആ, ആടിന്റെ മണം അയിനെ കുളിക്കാതെ അയിന്റെയ് അടുത്തു ക്കൂടി പോയ നമ്മള്ളീം ഉണ്ടാവും ആ മണം.
ആ, അല്ല. ഈ ചില ആടുകൾക്കില്ല ആ മണം. ഇവിടെ എനിക്കു ണ്ടായിരുന്നു ആട് കൊറച് കാലം. അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം. ഒരാടും കുറച്ച് കുട്ടികളും അയിന്റെ കുട്ടികളും ആയിട്ട് ഇങ്ങനെ. ആ ആടിന്റെ പാലിന് ഇതേ മാതിരി ഞങ്ങൾ ആർക്കും ആടിന്റെ പാല് പറ്റൂലേ. ആർക്കും പറ്റൂലനിം. കുട്ടികൾ കുഞ്ഞു കുട്ടികളവുമ്പോൾ ഓൽ ക് പറ്റൂല എന്ന് പറയാൻ വ യ്യല്ലോ. ഓൽ ക്ക് നമ്മൾ ഇങ്ങനെ കലക്കി തള്ളി കൊടുക്കല്ലേ. അങ്ങനെ അന്നൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഒൽക്ക് ഒരു ഇഷ്ടല്ലായിരുന്നു. പിന്നെ ഈ ആടി നെ വാങ്ങിയന് ശേഷം ങ്ങങ്ങള് പാല് കർക്കുമ്പോ ഇങ്ങനെ കുടിച്ചു നോക്കുമ്പോ ഒരു ടേസ്റ്റ് മാറ്റം ഒന്നും ഇല്ല. ചുരുമണൊന്നുംല്ല അങ്ങനെ ആ പാൽ ആടിന്റെ പാല് കുട്ടികള് നല്ലോ കുടിച്ചിന്ന് പിന്നെ എങ്ങനെ ആടിനെ അർത്തൊക്കാണ് ചെയ്തത് ആടിന്റെ കുട്ടി നെ കുട്ടിനെ അറത്തിയിരുന്നു പിന്നെ കുട്ടികളെ വ്ക്കും ചെയ്തിട്ടുണ്ട് അവസാനം പിന്നെ തള്ളാട് നെ അർത്ത ചെയ്ത് അർത്തു
ആ
നമ്മള് ആഹ് അവന്ങ്ങനെ കൊടുക്കാനൊരു സങ്കടം അ അർക്കന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരുടെയും അർത്ത് എല്ലാരു കുടെയും ക എല്ലാർക്കും കൊടുത്ത് അങ്ങനെ കഴിച്ചു
ആഹ് എന്താ അമൊസാക്കി ഇങ്ങനെ അടിനാർത്ത്ട്ടെ എല്ലാവർക്കും കൊടു
ആഹ് അങ്ങനെ അറത്ത് കൊടുക്കലുണ്ട് കൊടുത്തു ഇയിപ്പ ഇങ്ങനെ ഒരു ഇപ്പൊ നല്ല പുല്ലുള്ള സമയമാണല്ലോ മഴ ഒക്കെ പെയ്തിട്ട് നല്ലോണം പുല്ല് മുളച്ചന്ന് അപ്പ ഇങ്ങനെ കാണുമ്പോം പുല്ല് കാണുമ്പോ ആടിന ഒരു ഭയങ്കരമായിട്ട് ആടിന് പൂതിയാവും അടിന്റെ കൂട് ഇവിടെണ്ട് അങ്ങനെ പുല്ലൂട്ടിയൊക്കെ ഉള്ള കൂടുണ്ട് അപ്പൊ അത് കാണുമ്പോ ഇങ്ങനെ വെറുതെ കിടക്കുവാണ് ഇങ്ങനെ പറയലുണ്ട് ഒരാടുംകുട്ടിനെ വാങ്ങിയാലൊ അതിന് കുട്ടിനെക്കെ കിട്ടണം തള്ളയും കുറേണ്ടാവുമ്പോ നമുക്ക് കഴിക്കണെങ്കില് അങ്ങനെ കൊണ്ട നടക്കാം പിന്നെ എന്നാലും ഇങ്ങനെ വ മഴയൊക്കെ ആയാലൽ റ്റ ഇങ്ങനെ പുറത്തേക്ക് വിടാനും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ തന്നെ അടച്ചിട്ടക്ക പാവമാണ് അങ്ങനെ ആർക്കുമ്പേ
ആഹ്
ഞങ്ങ അങ്ങനെ വിടലൊന്നുംല്ലനി ഇവിടെള്ളെ ആടിനെ ഇലക്കെ അവിട്ന്നും ഇവിടുന്നന്നൊക്കെ വെട്ടി കൊണ്ട് വന്നിട്ട് കെട്ടി ഇങ്ങനെല്ല ആ ഒരു കൊട്ട ഉണ്ടാവൂലോ ഒരു പുല്ല കുട്ടി ട്ടി അതിലേക്ക് ഇട്ട കൊടുക്കന്നെയാണ് പിന്നെ ഞാ വെള്ളം കൊടു ക്കണം നമ്മള കഞ്ഞിവെള്ളംക്കെ ഇപ്പ നമ്മള് പൊതുവെ ചോറൊക്കെ കുറച്ച് വെക്കണതായതുകൊണ്ടേ കഞ്ഞിവെള്ളംക്കെ കുറവല്ലേ ഉണ്ടാവുവവാ അപ്പൊ അപ്പറത്തന്നും അപ്പറത്തന്നൊക്കെ വാങ്ങാൻ പോകും അങ്ങനൊക്കെ ആുമ്പോ നമു റിസ്ക്ക് ആണ് അതൊക്കെ ആലോചുമ്പോ അതൊന്നും വേണ്ടാ തോന്നുന്നു
ആഹ്
ഇപ്പ അങ്ങനെ പൊറത്തിറങ്ങാത്തൊരു
കുട്ടിതേട്ത്കൊ ആഹ്
പെട്ടെന്ന് നമ്മള് വേഗം നമ്മള് രാവിലത്തെ പണി കഴിച്ച് പിന്നെ ഉച്ചക്കത്തക്കെ ചോറും കറി ഉണ്ടാക്കി വച്ച് തിരുമ്പലും കുളിച്ചലും അടിച്ചലും തുടക്കലും കഴിഞ്ഞാ നമ്മള് പണി കഴിഞ്ഞല്ലോ പിന്നെ ഈ ഫോണ് ഫോണ തോണ്ടി അങ്ങനെ ഇരിക്കും മാറി മാറി വാട്സപ്പും യൂട്യൂബും ഇൻസ്റ്റയിട്ട് അങ്ങനെ മാറി മാറി നമ്മള് അത് കണ്ട് കിടക്കല്ല ചെയ്യണെ കാര്യമായിട്ട് ഇറങ്ങി പണന്ന് എനിക്ക് കോഴിയ കണ്ട കിട്ടോ അപ്പൊ കോഴിയുണ്ട് ആടില്ലന്നള്ളോ അൻക്ക് കോഴിണ്ടോ
കോഴിയില്ല അവിടെത്താണ്ട് താറാവുണ്ട്
ആഹ് ആ താറാവ് മുട്ട ഇടോ
മുട്ടടൊക്കെ ചെയ്യും
താറാവിന് ചളി വെള്ളം ഒക്കെ വേണ്ടേ കുളമൊക്കെ
അതിന് ചെറിയ ഒരു ചാലുണ്ട് ഈത് ഇതാ തീരുമ്പ് ന വെള്ളം പോണത്
ആഹ് ആഹ് ആഹ അങ്ങനെ അവിടെ കളിച്ച അവിടെ കളിച്ച നടക്കുവായിരിക്കുവല്ലേ
ഉം
താറാവിന് നല്ലോണം ചളി വേണല്ലോ ഉം ചളില്ങ്ങോട്ട് ഉരുണ്ട മറിയും പിന്നെ താറാവിന്റെ ഇൻ്റേത് താറാവ് ആയാലും മറ്റേ വാങ്ങണ കോഴളൊക്ക നല്ല സ്ഥല ത്ത് വന്നാണ്ട് അങ്ങട്ട് അപ്പിട്ടെക്കുവല്ലോ അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് അതലോചിച്ച്പ അയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കട്ടോ
ആയിക്കോട്ടന്ന് ശരി